ഹലോ ആ കേക്കുന്നില്ലേ എന്തൊക്ക വർത്താനം സുഖല്ലേ
ആ സുഖാണ് അങ്ങനെ പോണു
ച്ചോ
ഇല്ല ഞാൻ നോമ്പ നോമ്പ്ണ്ട്
പിന്നെന്ത
കുടിക്കാനൊക്കെ ഒന്നുല്ല രാവിലത്തെ ദോശണ്ട് അത്ക്ക് ഓ അതെ ഇണ്ടാക്കാനാവൂല ഇല്ലേ നമ്മളല്ലേ ഉള്ളൂ വേറാരുല്ലല്ലോ നമുക്ക് പിന്നെ ഇണ്ടാക്കാ കൊറേവുണ്ടാകിനമ്മച്ച് നീ തിന്നീല്ലൊരു കൊഴപ്പല്ല ന്നെച്ചു അതൊക്കെ മതി രാവിലത്തെ ഞാനങ്ങനെ കാ ട്ട്ലേ രാവിൽത്തെ കൊറച്ചാണ്ട് ഇട്ത്തെക്കും
ആ അങ്ങനെ അതെന്നെ കഴിക്കല് വേറെ പൊരി അങ്ങനെ നൊന്നും ണ്ടാക്കൂല
ഏ അങ്ങനൊന്നും വേണ്ട ഞാൻ എന്തേലു ചായേം കടിം പിന്നെ ർഞ്ഞാല് എല്ലാരും ഇല്ലല്ലോ വീട്ടില് എല്ലാരും ഉണ്ടാകുമ്പളല്ലേ
ആ അതെ ഒറ്റക്കാവുമ്പോ പിന്നെ അങ്ങനെ
മ് ഞാനങ്ങനല്ല രാവിലത്തെ എന്തേലും ഇണ്ടെങ്കിൽ അതങ്ങട്തക്കും പിന്നെ കടക്കാൻ നേരവുമ്പൊ കൊറച്ച് ചോറ് കഴിക്കും ഇല്ല അട്ക്കണം വിചാരിച്ചീന്ന് ഇന്ക് ആവൂല ജാരിച്ച് മടിയാ ഇന്ന് നല്ല കൈപണിയൊക്കെ കയ്ഞ്ഞപ്പോ മൂന്ന് മൂന്ന് മണിയായി ഇന്ന് ഒരു റെസ്റ്റ് കിട്ടില്ല അപ്പൊ ഇഞ്ഞിപ്പോ ഞാന് ഇന്നെകൊണ്ട് അട്പത്ത്ക്ക് എറങ്ങാനാവൂലാന്നര്തി
ആഹ്
ഒന്നും ണ്ടാക്കില്ല ഒന്നുംണ്ടാക്കാനാവു ല ദോശ അങ്ങനെ ചൂടോട്ക്കെ ജ്യാര്ച്
ആ അങ്ങ കറി എന്താണ് പ്പ അയ്ന്
കറിഒന്നു കറിഒന്നു വാണ്ട എൻക്കാ ചൂടില് ങ്ങനെ കിട്ടിയാ മതി
ഏ അപ്പാട് തിന്ന് എയ്യ
അ ആ ന്നാ ഇന്ന അങ്ങനെ അല്ലാത്ത ദിസ് അല്ലാത്ത ന്നോമ്പിനൊന്നും തിന്നൂല ഇപ്പ പിന്നെ രാ ഞാ പിന്നെ ചോർ ന്ന് കട് ക്കാ നേരം കൊർച് ചോറെയ്ക്കാ
ആ ഏ രാത്രികേക്ക് എന്ന ചോർന്
ചോർന് ഇണ്ട് പച്ചക്കറീസ്
ആ ആ അങ്ങനെ സ്പെഷ്യല്ഒക്കെ ഇണ്ടാക്കുഓ ങ്ങള്
ആ ഞാന് എൻക്ക് ചെറീ മക്കളായതൊണ്ട് അങ്ങനൊന്നും ഇണ്ടാക്കാം കയൂല
ഏ ചെറിയെ ആ കുട്ടിഎള് മ്
ആ ആഅ ആ ഞാൻ ആദ്യൊക്കെ വൈകുന്നേരൊക്കെ ങ്ങനെ ണ്ടാക് കുഏനി പിന്നെ ഇവര് രണ്ടാള് ആയാരെ പിന്നെ ഇണ്ടാക്കാ കയ്യൂല
വെല്ല്യോള് മാത്രായന്ന് ണ്ടാക്കിയന്നേനി
ഏ
ഓക്ക് എന്തേലൊക്കെ വാണം എപ്പഴെങ്കിലുക്കെ ഞാ ഉണ്ടാക്കുഒള്ളു ക്ക ണ്ടാഉമ്പം ഹേ ന്നാണെ വെയിലും ഭയങ്കര ഷ് ക്ഷീണൊക്കെ ണ്ട്ന്ന്
ആന്ന് ഇപ്പ രണ്ട് സ് ആയ്ട്ട് ന്നല്ല വെയിൽലെന്നെല്ലേ ഇവിടൊക്കെ വെയിലെന്നെ
ആ അ ആ ഫസ്റ്റത്തെ രണ്ടുസം ന്നല്ല സുഖണ്ടായ്ന് നോമ്പ് തൊ
ആ മഴയത്ത് വിടെ നല്ല സ് ചൂടായ പറീ ഈസമയത്തേനി മഴ പെയ്യണ്ടീന്ന് എന്ന പിന്നെ ക്ഷീണം ഉണ്ടാവുല
ആ
ഉം പിന്നെ ഒന്ന് വെയിലിറക്കുമ്പോത്തെ ചൂടും തോന്ന
ഞ ഞങ്ങളോട് താമസിക്കോ തന്നെ ഭയങ്കര ചൂടാണ്
ആണോ ആ ആ ഉം ഉം
അന്നെ അവിടെ ചി ചക്കേം മാങ്ങന്നല്ല പക്ഷെ അവിടെ ഇവിടൊക്കെ ഉണ്ട് അങ്ങെന കിട്ടും അയൽവാസികളോടെ ക്കെ അമ്മ വിളിച്ചീനി വിളിച്ചിക്കാണ്ട് ച കണ്ടേക്ക് പോ വന്ന് കൊണ്ട് പോയി പ ഞാനക്ക്യ്യൻോ നോപോറ്റാണ്ണ്ട് ആയിനണ്ട് മൂത്ത മൂത്തച്ഛരെ വീട്ടിന്നേ ഞാൻ പറഞ്ഞേ കഴൂല നോമ്പ് നൂറ്റല പോയി വരുമ്പോത്തിനെ
ആ ചെയ്യണം കുടിക്കല്ല വൈക വൈകുന്നേരം ആവുമ്പോ ഒന്നും കൂടെ ക്ഷീണം കൂടും ഒരു ഉച്ചക്കെ പിരിഞ്ഞയിഞ്ഞാല് ഉം
വെയില അത്ര കുഴപ്പല്ല മഴ അത്ര കുഴ
ആ മഴ അതെ അതെ അതെ വല്യ ബുദ്ധിമുട്ടണ്ടാവല ദാഹം ഒന്നും ഉണ്ടാവില്ലല്ലോ
ആഹല്ല
ഉം പിന്നെന്താ
എന്താ വാർ
കരയന്ന് മോളെ കരന്ന് വർക്ക് അങ്ങനെ വർക്കൊന്നുല്ല
ആ
ഉം പിന്നെ ഇങ്ങളെ എന്താ ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല ചെറിയ മക്കളായത്ക്ക് പോവാ ഇപ്പോ ഇന്തേലൊക്കെ വർക്ക് ചെയ്യാ പോവാനൊക്കെ ഇന്ക് ആഗ്രഹണ്ടായിനി.
എ ഹ്
ഇവരെ ഇട്ടോട്ക്കാ ഇവർക്ക് ഇഞ് ഇവർ അംഗൻവാടി ഒക്കെ പോകുമ്പോ ആണ്
ആഹ് ഇനിയിപ്പോ കുട്ടികളൊക്കെ ഒന്ന് വൽ വൽ ആഹ്
അങ്ങനെ വെർ തന്നപ്പേ പിന്നെ ആ കഴിഞ്ഞാണ്ടാണ് എനിക്ക് വല്ല്യോൾ ഉണ്ടായത്. അപ്പോ ഓൾ ഉണ്ടായപ്പോ പിന്നെ ഞാൻ ഈ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇണ്ടാവാ. അപ്പൊ ഞാന് പോകാനാവൂലവെച്ച് അപ്പോ ഓണർ പറഞ് എന്താ ഉണ്ടാവാത ഇണ്ടാവല്ല ഇനി ഇപ്പം വന്നാണ്ട് എന്ത് ബുദ്ധിമുട്ടാക്കേണ്ട അത് നിർത്തിയാള കുട്ടിക്ക് രണ്ടു വയസ്സായിട്ട് വരേണ്ടി പറഞ്ഞു.
ഏ പിന്നെ പോയിട്ടുണ്ടാവൂല.
ആഹ് അംഗൽവാടിലും തുടങ്ങി തുടങ്ങി രണ്ട് മാസായപ്പം ഫ്രീ ആയല്ലോ വിചാരിച്ചപ്പോത്തിന് ക അടുത്ത ആളായി.
ഇപ്പോയത്രായി മക്കക്ക്.
എങ്ങനെ ചെറിയൊക്കോ?
ആഹ്
ഓൽ ഇരട്ട കുട്ടികളാ ഒന്നര വയസ്സ്.
ഏ അത് രസായിരിക്കും ല്ലേ. എനിക്ക് ഭയങ്കര ഇഷ് എനിക്ക് ഭയങ്കര ഇഷ്ട.
പിന്നോട് നല്ല നല്ല രസാണ്. ഞാൻ പറഞ് ഇന്ക് അങ്ങനെ വലിയ താൽ ര്യന്നും ഇല്ലേടി ഇന്റെ കുട്ടിം എന്റെ കുടുംബത്തിൽ ഉണ്ടായോണ്ടേ ഓലെ ഒരു എടങ്ങേറ് കാണുമ്പോ അത്ര പൂതിയൊന്നും ഇല്ല
തന്നെ നേരിട്ട് കാണുന്നോർക്ക് അതിന്റെ പൂതി
ഇന്ക് അങ്ങനെ ആ അമ്മക്ക്ങ്ങനെ പൊറത്തൊക്കെ നല്ല ഇത് കാണുമ്പൊ രസമാണ് പക്ഷെ ഞാൻ അമ്മക്കൊരു ആഗ്രഹം ഒണ്ടാവലോ വാണെന്ന് അങ്ങനത്തൊരു ആഗ്രഹംനിക്കില്ല കാരണം ന്റെ ആങ്ങൾക്ക് ഇരട്ട കുട്ടികളാ അമ്മോന്റെ മകന് ഇരട്ട കുട്ടികളാണ്
ആഹ് അപ്പൊങ്ങള് കൊറെ കണ്ടോണ്ട് ഇങ്ങക്ക് പേടിണ്ടാവും ഞമ്മക്ക് പിന്നെ അങ്ങനെ കണ്ടി ണ്ടില്ല പിന്നെ ഇണ്ട് ആറ്റ് നോറ്റ് ആ അതെ ഞങ്ങക്ക് ആറ്റ് നോറ്റ് അവര് ഇത്താത്തക്ക് ണ്ട് രണ്ട് കുട്ടികള് ഇരട്ട ഇപ്പൊ വലിപ്പം വെച്ച് പ്ലസ് ടുവോ പ്ലസ് വൺ അങ്ങെത്തി ഞങ്ങളെ കുടുംബത്തിലെ ആകെ ഇവരെ ള്ളു ഇരട്ടകുട്ടികളായിട്ട് പക്ഷെ പേടിയത്തില്ല വയറൊക്കെ കാണുമ്പോ വയറിങ്ങനെ രു ഭയങ്കര പേടി ഇണ്ടായിന്നു പക്ഷെ രസ എനികിഷ്ടാണ് അങ്ങനെ എന്താ പക്ഷെ നോക്കാനാള് വേണം കൊറച്ച് ആ അതെ നല്ല പെൺ ഉം പെൺകുട്ടികളൊക്കെ ആണെങ്കി നല്ല രസംണ്ടാവും ഉം
ആഹ്
അതേയോ ആൺകുട്ടി കൊറച്ച് കുരുത്തകേട് കൂടുതലും ആയിരിക്കുല്ലോ പെൺകുട്ടികളാവു രണ്ടും പെൺകുട്ടികളാ
ആഹ് ആഹ് പെൺ കുട്ടികളായിട്ട ന്നേ ഇവരെല്ലോത്ത് കേറിയാ
ആ അതന്നെ അതറിയാ ഒരാളെ കൊണ്ട് ഇണ്ടാവുന്നടങ്ങേറ് ഞമ്മക്കറിയാലോ അപ്പൊ രണ്ടാളാവുമ്പോ കുരുത്തകേട് കൂടുവല്ലേ ചേ പെൺകുട്ടി ആൺകുട്ടിളടെ അത്ര എത്തൂലാലോ എങ്ങനെയാലും
ങ്കര പിത്തനാണ് ആഹ്
ആഹ്
ഏ
ആ ഇല്ല ഇവിടെ പ്പ ഉമ്മ ഇണ്ട് ഉമ്മാക്ക് വേറെ ആയണ്ട് ഇടുത്ത് നടക്കണംന്ന് കഴിയൂല മടിയൊക്കെങ്ങനെ വെച്ച് കൊടുക്കും
ഉം ആ
മാസവരെ അത്കഴിഞ്ഞ പിന്നെ എവടെക്ക വാണ്ട മ്മാനെ ആ മാസം വരൊക്കെ ഉമ്മ നോക്കീനേ മടി വെ ച്ചൊക്കെ പറ്റും പിന്നെ ഓല്ക്കുംണ്ടാ
ആ ആ അങ്ങനെ നിങ്ങക്ക് റേഞ്ചിന്റെ പ്രശ്നുണ്ടോ റേഞ്ച് പ്രശ്നുണ്ടോ
മ്മക്ക് കാലിന് സുഖല്ലത്തോണ്ടെ യാ
ഹലോ
ക്ക്ണില്ലേ
ഹലോ
ആ കേക്ക്ണില്ല ഇങ്ങക്ക്
ആ ഇപ്പൊ കേക്കുന്നുണ്ട് ഇട റേഞ്ച് പോവുന്ന മാതിരി തോന്നുന്ന്
ആ റേഞ്ചൊക്കെ
ഉം
ണ്ടാവില്ല്യ ആന്റെ ഫോണില് ഫോർ ജി ആയിരുന്ന് ഫൈവ് ജി ഉണ്ടാവാർന്നു ഇങ്ങോട്ട് ഇങ്ങനെ പോണ്ട് എന്താ അറിയില്ല മക്കള് ഇങ്ങനെ കളിക്കല്ലേ
ആ നെറ്റ് തീർത്തച്ചീണ്ടാവു ലേ
ആ ആ ഏ ഇപ്പോടുക്കും പോവല്ല പോ ഇവരെ രണ്ടാളി കൊണ്ട് വണ്ടിയൊക്കെ വിളിച്ചു പോണേ
ആ ഉ പോക്കും നടക്കല് ഉണ്ടാവില്ല
ഉം ഞാ വീട്ടിക്കന്നെ പോണങ്കിൽ ഇന്റെ ആങ്ങള വരണം കൊണ്ടോണം ബൈക്കുമല് പോകും ബൈക്കുമല് മൂന്നാളു പോയി ഇടങ്ങേറാണ് സാധന ഒന്ന് കൊണ്ടുപോവാൻ കഴി
ആ അതെ ആ അതെ ഉം രണ്ടാൾ ഒരേപോലെ ത്തതാകുമ്പോ മുന്നേ മടിയിലൊപ്പരം വേക്കിലിരുത്താനും എടങ്ങേറായിരിക്കും അല്ലേ?
ആഹ് ഒരാളെ മു അടിയാളും ഇല്ലേ
ആ ആ അങ്ങനെ മൂന്നാള് ആ കാറൊക്കെ എണ്ടെങ്കിൽ സുഖായിരി
ആ അ ഓളെപ്പളും മകള് ആ ആ മകളെപ്പഴും പറയും ഉപ്പച്ചി നമുക്ക് കാറ് വാങ്ങ്കല്ലേ കാറ് വാങ്ങ്കല്ലേന്ന്
മൂത്താളാ
ആ
ആ അതന്നെ കാറൊക്കെൺ ഇം കാറൊക്കെ ഇണ്ടാവുമ്പോ നല്ല സുഖാ കാരണം മക്കളെയൊക്ക കൊണ്ടു പോവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ല സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടീല് വെച്ച് കഴിഞ്ഞാ പിന്ന ഉള്ളക്ക് കയറി കഴിഞ്ഞാ എന്തായി കൊയപ്പല്ലാലോ
ആ ആഹ് ആ അതില് നോമ്പ് തൊർക്ക് മുന്ന് നിക്കാൻ പോയി വന്ന് പിന്നെ നോമ്പിനു പോവാനാ വൂല വിചാരിച്ച അപ്പംൻ്റെ ഏട്ട ത്തി അളിയാക്കിം വന്ന് കൊണ്ടോവാന് ജ് പോര് ഇജ്ജ് ബാ പർഞ്ഞാണ്ട് അങ്ങനെ പോയി ഓൾ ന്നെ വന്ന് കൊണ്ടോയി അന്ന് അളിയാകാക്ക് അന്ന് കാറ്ണ്ടായിനി ആരോ ആർദോ ചങ്ങായിമാരാ ര്‌തോ കാർ ഇട്ത്ത്ക്കാണ്ട് കുറച്ച് ദിവസം അവിടെ വീട്ടില് ട്ടിനി പറഞ്ഞു അപ്പ അത് ട്ത്ത് പോന്നപ്പ് ഇന്നിം കൊണ്ട് പോയിനി ആനെ തിരിച്ചും അതേപോലെന്നെ ഇന്നെ ങ്ങട്ടന്നാക്കിയന്ന്
ഏഹ്
അങ്ങനെയൊക്കെ പോകും അല്ലാതെ
ആഹ് അതെ അതെ
സുഖാണ് ഇപ്പ ബസ്സൊക്കെ ഉണ്ട് പക്ഷെ ബലൊന്നും ആ പിടിച്ചാനും ഇതിനൊക്കെ ആവണം
രണ്ടാള് വാണ്ടി വരും മറ്റേ മൂത്താള് എത്രേ പഠിക്കുന്നത്
ഓള് ഏ യൂ കെ ജി
അത്രേ ആയിട്ടുള്ളൂ അപ്പൊ അയിനെ ഇട്ത്ത് നടക്കാനൊ കയ്യല്ണ്ടാവൂലാലോ പുറത്ത് പോകുമ്പോ ഒരാള് കൂടെ ഉണ്ടെങ്കിലല്ലേ പൊറത്തൊക്കെ പോവാൻ പറ്റുള്ളൂ ല്ലേ
ഞാൻ അങ്ങനെ ഒട്ക്കും മക്കളെ ഇവിടെ ആക്കിട്ടന്നെ പോകല്
ഏ
ന്നാ ഓക്കേന്നാ ശരിന്നാ
അല്ലാ നോമ്പറക്കാനായോ
ഏ അങ്ങനെ ആഹ് ഏകദേശം ആയതോണ്ട്ക്ണ്ട് ടൈമായി ലേ
എന്ത്
ന്നാ ഓക്കേ ന്നാല്
ആഹ് ശരി
ആ ആ